ഹലോ
ഹലോ ആഹ് കേക്കാം
ആഹ് ആഹ് അതെ അതെ മാങ്ങയേനെ ഇച്ച്നല്ല പുളി നല്ലല്ല മധുരവുള്ള മാങ്ങ ഇങ്ങനെ എട്ത്തിട്ടേ അയ്ന്റെ പൊറത്ത് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കീറീറ്റ് ശർക്കരേൽ ഇച്ചിരി നേര ഇങ്ങനെ ഇച്ചിരി ഇത് ഇച്ചിരി നേര ഇട്ട് ഇങ്ങനെ ഇച്ചിരി സ്റ്റവ് കത്തിച്ചിട്ട് ഇത്തിരിഒന്ന് ഇളക്കി ഇട്ക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്ന്ന് പറഞ്ഞാ ഞാൻ കഴിച്ചില്ല അവള് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്ന്ന് പറയണേട്ട്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ ഈ എടക്ക് ഇതൊക്കെ ഓരോ ട്ര ഓരോ ട്രെൻഡിങ് ആയിട്ടൊക്കെല്ലേ വര്ണേ അങ്ങനെ ട്രെൻഡിങ് ആയി വന്നേല് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ
ഇല്ല ഇല്ല മാങ്ങയിലൊന്നുംഞാ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുംല്ല
ഇങ്ങനെ ജ്യൂസ് അങ്ങനെയ ഒന്നും അടിക്കൂല
ജ്യൂസ് അടിച്ചു കൊടുക്കും മോന്അടിച്ചു കൊടുക്കും
ആഹ് ആഹ്
ആഹ് ജ്യൂസ് അടിച്ചു കൊടുക്കും ഉം അല്ലാതെ മാങ്ങയിലഅങ്ങനെ അല്ലാതെപ അല്ലാതെ മാങ്ങ പ പഴുത്ത മാങ്ങ കഴിച്ചിട്ടേ ഒള്ളൂ
ഓഹ് ഓഹ് ഇവിടെ ഇവിടെ എടക്കഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി ഓഹ് കൊള്ളായിരുന്നോ
കൊള്ളായിരുന്നോ ആഹ് ആഹ് ആഹ് ആഹ്
നമ്മടെ ഈഐസ്ക്രീമില് മറ്റേ കൊഈ നല്ല പഴ്ത്ത ഇനിപ്പോ ഉള്ള മാങ്ങ എട്ത്ത് ക ചെറുതായിട്ടഅരിഞ്ഞ് അത് കാെറച്ചേരം ഇങ്ങനെ ഒന്ന് കുറുക്കി എടുക്കും ഉം കുറുക്കി എടുത്തിട്ട് അതിനെ പഞ്ചസാരയിട്ട് കുറുക്കി എടുത്ത് പഞ്ചസാര അലിയണ വരെ ഒന്ന് കുറുക്കി എടുത്തിട്ട് അതി തണു ത്തിട്ട് മിക്സീലിട്ടടിക്കും. അടിച്ച് മാറ്റി വച്ചതിനുശേഷം കുറച്ച് മ നമ്മളെ ഈ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് നമ്മളിവിടെ മറ്റ ബീറ്ററൊന്നും ഇല്ലാത്തോണ്ട് മിക്സീലിട്ട് അടിച്ച് അടിച്ച് നല്ല ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പത പോലെ ഇങ്ങനെ ക്രീം പോലെ ആയിട്ട് ഈ മാങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഏഹ് ഒരു പാ പാത്രത്തിലിങ്ങനെ ഒഴിച്ച് ഒരു രാ ഒരു രാ എട്ടൊമ്പത് മണിക്കൂർ ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് കഴിക്കണം നല്ല ടേസ്റ്റാ
ടേസ്റ്റ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഉണ്ടാക്കിയാൽ അത് മാത്രം തന്നെ ഇഷ്ടപ്പെട്ട് പിന്നെ എടക്ക് എന്തോ ഈ ചെറിയ നമ്മളെ ഈ മുറുക്കുണ്ടല്ലോ മുറുക്ക് ഇങ്ങനെ എടുത്ത് അതില് മറ്റേ ഈന്തപ്പഴവും പഞ്ചസാരയും പു പ്പും ഇച്ചിരി മുളക് പൊടിയുവൊക്കെ കൂടെയിട്ട് അങ്ങനെ ഒരിതൊണ്ടായിരുന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഓ അതെനിക്കിഷ്ടപ്പെട്ടില്ല
ഉം ഉം ഞാനൊണ്ടാക്കും ട്രെൻഡിങ്ങൊന്നും അല്ല എല്ലാവർക്കും അറിയാന്നൊള്ളതാ ഈ റേഷൻ്റെ അരിയില്ലേ റേഷ റേഷൻ നമ്മള് വാങ്ങുമ്പോ കി ന്ന അരിയില്ലേ വെള്ളയരി റേഷനരി ആഹ് റേഷനരി ആ അരി നന്നായിട്ട് കഴുവീട്ട് അതിനെ ഉം വറുക്കണം അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതില് ഇങ്ങനെങ്കി വറു ത്തിട്ട് അതിനെ ഒന്ന് തണുത്തിട്ട് അതിനെ പൊടിക്കണം വറക്കുമ്പം ഇത് പൊരി പോലെ പൊരിഞ്ഞു വരും അതില് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അതിനെ ഇങ്ങനെങ്കി മിക്‌സീടെ ജാറിലിട്ട് കൊടുത്തി ത്തിട്ട് ഇച്ചിരി തേങ്ങയും ശർക്കരയും കൂടെയൊക്കെ ഇട്ട് ഇത് പൊടി പൊടിച്ചിട്ട് ഈ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിയായിട്ട് തിന്നാം മാവു പൊടിയോടെ തന്നെ പിന്നെ അല്ലാന്നൊണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചൊന്ന് വെള്ളം എന്തെങ്കിലും ചേർത്തൊന്ന് ഉരുട്ടി അരിയുണ്ട പോലെ കഴിക്കാം ഉം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടാ എന്റെ മോന് ഭയങ്കര ഇഷ്ടായതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് അത് അത് മാത്രം തന്നെ ഞാൻ ട്രെൻഡിങ്ങൊന്നുമല്ല എല്ലാർക്കും അറിയാന്നുള്ള കാര്യാ ഇത് ഉം അതുണ്ടാക്കും ഉം അത് മോന് ഭയങ്കര ഇഷ്ടാ അല്ലാതെ മോൻ ഈ മാങ്ങാപ്പഴത്തിനൊന്നും വലിയ താൽ പര്യമൊന്നുമില്ല മോന് ഉം അങ്ങനെ അതെ അതെ പിന്നെ
പിന്നെ
വേറൊന്നുമില്ല വൈകുന്നേരം എന്താ ചായക്കെന്താ
ചായക്ക് മൈദമാവിരിക്കണ് കോൺഫ്ലോറുവിരിക്കണ്
ആഹ്
ആഹ് ഇത് പഴംപൊരി ഉണ്ടാക്കണം
പഴം പ്പൊരിയോ?
മ്
ഉം ഉം ഉം
അങ്ങനെ
ഉം ഉം
അങ്ങനെ പഴപൊരിയില് കോൺഫ്ലോറിട്ടാ ഇടുമ്പഴത്തേക്കേ നന്നായിട്ട്ങ്ങനെ ഓ ഇങ്ങനെ മറ്റെ ഒന്നിങ്ങനെ ക്രിസ്പിയായിരിക്കും
ഓഹ്
ഓഹ് അങ്ങനെ അങ്ങനെ കൊള്ളാം ഒരൂസ രാത്രിയിതുപോലിരുന്നുണ്ടാക്കി
ഉം ഉം ചായൊക്കെ എത്ര മണിയാകുമ്പോ കുടിക്കും? എന്നും ഒരു സമയത്ത് കുടിക്കുവോ? അതോ തോന്നുന്ന സമയത്തന്നെ
ഇവടെ വരുമ്പം തന്നെ ആറര ഏഴ് മണിയൊക്കെയാകും
പാല് വരമ്പഴോ പാലെങ്ങനെ കൊണ്ടുവരുവോ?
ആഹ് ഇവടെ ഇതുവഴി പോവും ആഹാ ഓ വണ്ടീലിങ്ങനെ മ് സൊസൈറ്റിലിങ്ങനെ കൊണ്ടു പോവല്ലോ അങ്ങനെ വാങ്ങിക്കും
അല്ലാതെ വീടിന്റെ അടുത്ത് ഒന്നുംല്ല പാലൊന്നും കിട്ടത്തില്ല?
പാലങ്ങ അങ്ങനെ സൊസൈറ്റി ഇവിടെ അടുത്തന്നെ സൊസൈറ്റിയുണ്ട് അങ്ങനെ പോയി അങ്ങനെ പോയി
ഓ അല്ലെങ്കി രാവിലെ വാങ്ങിച്ച് ഫ്രിഡ്ജുണ്ടെങ്കി അങ്ങനെ വെച്ചിരുന്നാ പോരെ?
ഉവ്വ് ഉവ്വ് അങ്ങനേം വെക്കാ അതായത് നമ്മള് ഇപ്പൊ രാ രാവിലെക്കെ വൈന്നേരം വാങ്ങിച്ചാ രാവിലെത്തേക്കും കൂടെ
ഓഹ് മനസ്സിലായി ഉം ഉം
അവിടെയോ?
ആ ഇവടെ സൊസൈറ്റിയുണ്ട് സൊസൈറ്റി പോയി വാങ്ങിക്കൊണ്ട് വരും രാവിലെ വാങ്ങിക്കൊണ്ട് വരും ആ ന്ന്ട്ട് അന്ന് തന്നെ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കും പിറ്റേന്ന് രാവിലെ പിന്നെ വാങ്ങും
ആഹ് ആ് ആ് അങ്ങനെയല്ലേ? ചെല ചെല സമയാണെങ്കിയിങ്ങനെ ഏഹ് പാലിങ്ങനെ വാങ്ങിച്ചു വെച്ചാല് കൊറേ കഴിയുമ്പഴത്തേക്ക് ഇത്ച്ചിരി അവിയും ഇപ്പഴെ വൈന്നേരം വാങ്ങിച്ച് വെക്കുന്നെ രാവിലെ എടുക്കുമ്പഴത്തേക്ക് ഒരുമാത്രിത്തൊരു സ്മെല്ലായിരിക്കും
ഉം ചീത്തയാവും അത്പ്പെ കറണ്ട്ല്ലായിരിക്കും
ആഹ് ആ് അങ്ങനെ
കറണ്ട്ല്ലാതിരിക്കുമ്പം ചീത്തായാവുന്നായിരിക്കും ഓഹ്
ഓഹ് അതുകൊണ്ട് പാല് അങ്ങനെയിപ്പം ഇപ്പം രണ്ട്ന്നൂസായി പാല് കുടിക്കണില്ല തൊണ്ടയില്തുപോലെ തൊണ്ട വേദനം തൊണ്ടേൽ ചെറിയ കഫോം ഇങ്ങനെവർണ് അതുകൊണ്ട് ഞാനിപ്പ പാല് അങ്ങനെ കുടിക്കലില്ല പാല് കുടി കുടിക്ക്ണില്ലാ രണ്ട് മൂന്നോസായ്ട്ട് തൊണ്ടയിങ്ങനെ ചൊമച്ച് ചൊമച്ചാണെങ്കി തൊണ്ടയിങ്ങനെ മുറിയും പോലെ.
ആഹ് ആഹ്
പിന്നെ അവിടെ അവിടെപ്പഴേ ചായ കുടിയൊക്കെ?
ഇവിടേ ന്നെ ചെല ദൊവസങ്ങളില് മോന് സ്കൂളീന്ന് വരാമ്പഴത്തേക്കിനും മോന് എഹ് ഞാ ഫുഡൊക്കെ കൊ കൊടുക്കാമ്പഴത്തേക്ക് മോ ഒറങ്ങിപ്പോവും ഒറങ്യാ പിന്നെ മോൻ ചെലപ്പോ ആറ് ആറര ആവുമ്പഴേ എണീക്കത്തോള്ളൂ അപ്പൊ അതിന് ശേഷെ പിന്നെ ഇടത് ത്തൊള്ളൂ ഇല്ല മോ ഒറങ്ങാതിരിക്കന്നുണ്ടെങ്കി ന്നാല് ന്നാലര അഞ്ച് മണി. ക്കുള്ളി തന്നെ ചായ കൊട്ക്കും ഉം ആഹ് പിന്നെ സ്നാക്സ് ഒന്നും കൊണ്ട് ആഹ് എന്തെങ്കിലും ഒന്ന് ഒണ്ടാക്കാൻ നിക്കൂല്ല അതിനുള്ള സമയൊന്നും കിട്ടത്തില്ല ഞാൻ മോനും കൂടെ ഉള്ള തോണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും ഇ പൊറത്തിന്ന് വാങ്ങി വെച്ചേക്കുന്നത് തന്നെ എന്തെങ്കിലും
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ബിസ്കറ്റോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആഹ് എട്ത്
വെയ്ക്കൊതൊക്കെ
ആഹ് മോന് ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ തന്നെ ഇഷ് താ ആഹ് ഫ്രൂട്ടസൊന്നും വല്ല്യാ താല്പര്യല്ല ഇല്ല ഇല്ല ഫ്രൂട്ട്സ് ഒന്നും ഒര് താല് പരോല്ല്യ നിർബന്ധിച്ചു കൊട്ത്താ ചെലപ്പോ ഒരു പീസിന്റെ പകുതി എങ്ങാണ്ടും അല്പം ഒന്ന് കഴിക്കും. അത് വേണ്ട വേണ്ട എന്നുള്ള രീതിക്കാണ് കഴിക്കുന്നെ. ഉം ഫ്രൂട്ട്സിനോടൊന്നും വല്ല്യാ താൽ പ് രോല്ല്യ ഐസ്ക്രീമ് താൽപര്യല്ലാ അത് നാ ഞാന് ആലോയിച്ചിട്ടുണ്ട് എന്ത്‌പറ്റി ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ സാധാ പിള് കുഞ്ഞുങ്ങക്കൊക്കെ ഭയങ്കര ഇഷട്ടോവാണ് പഷെ എന്റെ മോന് ഐസ്ക്രീം ഇഷ്ട്ടം ഇല്ല. പായസം ഇഷ്ട്ടം ഇല്ല ആഹ് പഷെ മ മധുര ന്നമ്മുടെ ഈ ഒരു രുബക്കുള്ള മുട്ടായി ഒക്കെ ഇല്ലേ
ആഹ് ആഹ്
അതൊക്കെ ഇഷ്ടവാണ് പഷെ ഈ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ന്നമ്മള് ഇത്പോലെ മിൽക്കി ബാറോ കിറ്റ്ക്ക്യാറ്റ് ഇങ്ങനെയുള്ളതൊന്ന് വാങ്ങിച്ചു കൊടുത്താലൊന്നും അതൊന്നും വലിയ താല്പര്യംല്ല അതൊന്നും താല്പര്യംല്ല ഈ ഒരുരുബക്ക്ള്ള മുട്ടായിയോ ആഹ് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടവാ പിന്നെ ഏഹ് പഴവാണെന്നുണ്ടെങ്കില് പുട്ടിന്റെ എന്ത്‌ലെ എന്തിലെങ്കിലും ചേർത്ത് കൊടുത്ത കഴിക്കും പുട്ടിന്റെ കൂടെ പഴം ഞാവിടി വെച്ച് കൊട്ത്ത അങ്ങനെ കഴിക്കാ ഇഷ്ടം പക്ഷെ പഴം സെപ് പ്രയ്റ്റ് ന്നമ്മള് ഒര് എഹ് ഇതായിട്ട് കൊടുത്തു വയ്യ അങ്ങനെ കഴി ക്ക്ണത് ഇഷ്ടവില്ല ആഹ് ഇങ്ങനെയൊക്കെ കൊറേ ഇതുണ്ട്. ആഹ് ഓഹ് അതെ ഇത് ആഹ് വാർന്ന് വെരുമ്പോ അങ്ങ് മാറുവായിരിക്കും.
മാറുവായിരിക്കും ഉം ഇപ്പോകഴിക്കാത്തായെരിക്കും കൊറെയൊക്കെ ന്നമ്മള് ക കണ്ട് മക്കള് ഇത്
പണ്ട് എഹ് കു കുഞ്ഞു മ മോനായിര്ന്ന് കുഞ്ഞായിരുന്ന സമയത്ത് ഇതെല്ലാം കഴിക്കുവാര്ന്ന് പായസൊക് ക്കണെന്നുണ്ടെങ്കില് ന്നല്ലഇഷ്ട്ടാ മധുരോക്കെ എപ്പഴു ഇങ്ങനെ മധുരമൊക്കെ ന്നല്ല ഇഷ് ട്ട്വോ പഷെ ഇപ്പൊ അങ്ങനെ മധുരത്തിന്റോടോന്നും വലിയ താല്പര്യല്ല ആഹ് ചായയ ഇഷ്ടവാ ചായ ഇഷ്ട ചായ രാവിലേം വൈകുന്നേരം നിർബന്ധം ആഹ് എരിവും ഭയങ്കര ഇഷ് ട്ട എരിവ് പുളി ഇതിങ്ങനെ അടങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ട്ടാ മധുരവും കഴിക്കൂലന്നല്ല. അവന് ഇഷ്ടപ്പെടുന്ന കൊറേ സാനങ്ങള്ണ്ട് അത് മാത്രെ കഴിക്കത്തോള്ളൂ. ഉം
അങ്ങനെയല്ലേ.
ചായ ഭയങ്കര ഇഷ്ടാ, ചായയിൽ നമ്മൾ പഞ്ചസാര ഇട്ട് തന്നെ കൊടുക്കണം പഞ്ചസാര ഇല്ലാത്ത ചായയൊന്നും കുടിക്കത്തില്ല. ആഹ് അല്ലാതെ ഈമ് പായസക്കൊ കൊടുക്കുമ്പോഴത്തേക്കും കുടിക്കൂല എന്നല്ല ഒരല്പം ഭയങ്കര ഇഷ്ടത്തോടെ കൊതിയോടെ ഒന്നും കുടിക്കൂല അല്പം ഒന്നു കഴിക്കും അ
കഴിക്ക ആ ആ നിർബന്ധിക്ക്ണോണ്ടല്ലേ.
നി നിർബന്ധിക്കുന്നോണ്ട് കഴിക്കും ഇഞ്ഞ് ഇപ്പ ഐസ് ക്രീമായാലും ഇപ്പോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കഴിച്ച് തൊടങ്ങിട്ടുണ്ടന്ന് പറയാം വലിയ താല്പര്യല്ല എന്നാലും കഴിക്കാൻ തൊടങ്ങിയത് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അഹ് തണുപ്പ് ആയത് കൊണ്ടായിരിക്കുന്ന് എനിക്ക് തോന്നുന്നു ഉം. ഐസ്ക്രീം ആവുമ്പോ ഭയങ്കര തണുത്തല്ലേ ഇരിക്കുന്നെ.
ആ ഇതൊക്കെ കൊടുക്കാതിരിക്കുമ്പന്നെ പകുതി സുഖങ്ങും
അഹ് അസുഖം മാ ആ അതെ അതെ അതെ അതെ മഴ സമയം കൂടെ ആയത്കൊണ്ട് ഉം. പിന്നെ? വേറെന്താ?
ഐസ്ക്രീം ഒക്കെ വാങ്ങാറുണ്ടോ ഇപ്പം?
ഐസ്ക്രീം ഇപ്പോ മഴയല്ലേ മഴയത്ത് അങ്ങനെ ഏ വാങ്ങിക്കത്തില്ല പിന്നെ വേറെ സമയത്തൊക്കെ വാങ്ങിക്കും.
ആഹ് ആഹ് ആഹ്.
വാങ്ങീട്ട് അവന് അവൻ കഴിക്കത്തില്ല. അവൻ കൊർച്ച് കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കും.
ഓ അതൊണ്ട് എളുപ്പമാണല്ലേ ഒരണ്ണം വാങ്ങിയാ മതിയല്ല.
ഒരണ്ണം വാങ്ങിയാ മതി.
ആഹ്
അവൻ അവനൊന്നും പറഞ്ഞ് വാങ്ങും പക്ഷേ അവൻ കഴിക്കത്തില്ല. അവന് ഒരു രണ്ട് സ്പൂൺ എന്തായാലും കൊടു ത്തിട്ട് പിന്നെ നിർബന്ധിക്കുമ്പോ വേണ്ട കരയും അപ്പോഴ് പിന്നെ ഞാൻ കഴിക്കും.
ആ ആ ആ ഷാർജ ഒക്കെ ഉണ്ടാക്കോ? ഷാർജക്കെ അടിക്കോ?
ഷാർജ അടിക്കും ഷാർജ അടിക്കും.
ആ ആ അത് കുടിക്കോ?
ആഹ് ഷാർജ ഇല്ല ഷാർജയും താല്പര്യവും ഇല്ല നിർ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം നമ്മൾ നിർബ ന്ധിച്ചാ കഴിക്കുന്നേള്ളൂ വല്യ താല്പ അവന് ഇഷ്ട അത്രയും ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് ആണ് ഉം ശരി വിളിക്കാവേ.
ശരി ശരി